ഹലോ ദേ ഇവിടെ കിടക്കണ്
കിടന്നോ ഇത്ര വേഗം
എത്ര വേഗ പോയിന്ന ഞാൻ
എന്നാലും
ആഹ നല്ലണ്ട് ഫോൺ ഇത്ര നേരായി കളിച്ച ഉറങ്ങും ഇങ്ങനെയാ ഞാൻ ഉറങ്ങണ എന്റെ വീട്ടിലൊക്കെ ആണെങ്കി എട്ട് മണിയാവുമ്പോ ഒറങ്ങണത
ആഹ ഇപ്പൊ നേരം വൈകി ഇല്ലേ
ആഹ എന്താണ് ഭക്ഷണം കഴിച്ചാ ഭക്ഷണം കഴിച്ചു നോമ്പുണ്ടാർന്ന
ആഹ് നോമ്പ്ണ്ടായിരുന്നു നോമ്പിന്റെ ക്ഷീണത്തില് കിടക്കാണ് ഇങ്ങനെ പണിയൊന്നും ഇണ്ടായിരുന്നില്ലട്ട തീരെ ഇന്ന് ഒരു പണി ഉണ്ടായിരുന്നില്ല ചോറും വെക്കണ്ട കറിയും വെക്കണ്ട പ്രേത്യേകിച്ചു പണിയൊന്നും ഇന്നില്ല
ഉം എനിക്കുംണ്ടായിരുന്നില്ലട്ടാ
ഇന്ന് മോന് മോന് നഴ്സറി പോയപ്പോ മോനിക്ക് ഒന്നും വെക്കണ്ട എല്ലാർക്കും നോമ്പുണ്ട്
പിന്നെ ഉപ്പ കടപ്പുറത്ത് പോയി അപ്പ ഉപ്പക്കും ഭക്ഷണം വെക്കണ്ട നാളെ
നാളെ പോണില്ലാന്ന പറയണ നാളെപ്പണിയായിരിക്കല്ലേ
മോന് നഴ്സറി ഇല്ലേ ഏ ആഹ ഓനിക്ക് നാളെ ന്തായാലും ഉണ്ടാവും അതെ ചെറുതായിട്ട് എന്തേലൊക്കെ ഉണ്ടാക്കി കൊടുക്കുള്ളൂ
വല്ല നൂഡിൽസും ഉണ്ടാക്കി കൊടുത്ത ഉം ഉം
ഉം
മഴ ഇണ്ടാ അവിടെ ഇപ്പ മഴയില്ല പക്ഷെ പുലർച്ചെ ഭയങ്കര മഴ ആരുന്നു നല്ല മഴ ഇവിടെ നല്ല മഴയായിരുന്നു
പിന്നെല്ലട്ടാ നേരം പുലർച്ചെ ഇവിടെ നല്ല മഴ തന്നെയായിരുന്നു പിന്നെ നേരം വെളുത്തപ്പ ഇല്ല അ പുലർച്ചയുള്ള മഴന്നെ ഉള്ളു പിന്നെ നല്ല വെയിൽ അതൊണ്ട് കൊറെ നനഞ്ഞു കിടന്ന ഡ്രസ്സുകളൊക്കെ അത് ഉണങ്ങി ഉം
ഞാന അതന്നെ ചെയ്തത്
ഉം
പിന്നെ എന്താ പഠിച്ച ഒപ്പ പഠിച്ചവരൊക്കെ കാണലല്ലേ വിളിക്കല ഇണ്ടവരൊക്കെ
ആഹ
വിളിക്കലണ്ടോ
ാറണ്ട് ഇടക്കടെക്കും
ഇപ്പ അങ്ങനെ എല്ലാരും എല്ലാരും വിളിക്കണം ചിലവര് മാത്രം വിളിക്കുള്ള
പവനിമ സ ജായക്ക ലോക്കല്ലേ
ഉ ഇപ്പ നല്ല സുഹൃത്തുക്കളായിരുന്നു അന്ന് പഠിക്കണം സമയത്ത് നല്ല സുഹൃത്തുക്കളായിുന്നവരൊക്കെ ഇപ്പൊ ഇല്ല ഇപ്പൊ ജസ്റ്റ് വെറുതെ ഒരു ഫ്രണ്ട്ായിട്ടിരുന്നവരാണ് ഇപ്പ ആ ഫ്രണ്ട്ായിട്ട്
സത്ത് കയാവട്ടോ അത് അത് അത് നൂറ് ശതമാനം കറക്റ്റ്ുള്ള കാര്യമാണ് പറഞ്ഞത് ണ്ട് നമ്മള് നമ്മൾ അത്രയും കൂടെത എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടായിരുന്ന കൂട്ടുകാരി അപ്പോൾ ഇപ്പോന്ന് വെച്ചാല് നമ്മള് കണ്ട ആ ജസ്റ്റ് വെറുതരു ഹായ് ബായ് ആ ഒരു ബന്ധം പക്ഷെ നമ്മളരു മൈൻഡ് പോലും ചെയ്യാത്ത ആൾക്കാരാണ് ഇപ്പോ കുറച്ചുകൂടെ നമ്മളായിട്ട്
ായിട്ട് നിക്കണ ആൾക്കാരള്ളോ എപ്പോഴും വിളിക്കണവരുണ്ട് എനിക്ക് അന്ന് ബസ് സ്റ്റാഡ ഇരുന്നവരന്ന മുപ്പല്ല അ വെറുക്ക രണ്ടായിരത്തിുന്നാലക്കെ ഇപ്പ ഉ ചല അവരൊക്കെ പുഴം വിളിക്കണുണ്ട് മസിക്കണുണ്ട്
ഉം
അന്ന് തല്ലൂടിരുന്ന ഫാൻസാണ് ഇപ്പ നല്ല സുഹൃത്തുക്കളായിട്ടിരിക്കുന്നത്
അന്ന് കാണ അന്ന് ക കണ്ടല്ല ദേശായിരുന്നു അടെൊക്കെ ശരിയ കേട്ടാശ വ പപ്പ പട്ടിച്ച
ഉം
മ എ വിളിച്ചിട്ടില്ലേ
ഉം ഇനി എപ്പഴാ വിളിക്കയോ രാത്രി വിളിക്കയോ
ഏ രാത് നിളിച്ചത വിളിക്കുക
ഉം
ഉച്ചക്ക കുറച്ചറക്ക ഇത്ര വിക്കക്ക പറ ഒരു മണിക്കൂറൊക്കെ ചിലപ്പോ അരമണിക്കൂർ സമയമ ഉണ്ടെങ്കിൽ ഒരു മണിക്കൂർ അല്ലെങ്കി അര മണിക്കൂർ പത്ത് മിനിറ്റ് അങ്ങനൊക്കെ
പിനി എന്ന് നാട്ടിക്ക് വരണത
ഒന്നര വർഷംഞ്ഞിട്ടുണ്ടിക്ക് പി പോയിട്ട് നാല്ു മാസല്ലായിട്ടുള്ള
ആ ഒന്നരം
അതന്നെ വേനക്കറിയാലോ സ്വഭാവം
ആ ഇവനറിയാം ശരിക്കും നീ ഇവിടെ നിക്കണ്ട കാര്യല്ലെടീ
മ് എനിക്കറിയോ ആ എന്റെ ഭർത്താവ് ഇവിടില്ല
ഭർത്താവും ഇവിടില്ല പിന്നെപ്പന്തിനാ നീ നിക്കണേ എല്ലാരും അങ്ങനെ തന്നെ പൊറത്ത് പോവ ജോലിക്ക് പൊറത്തുള്ള ആൾക്കാരെ ഗൾഫിലൊക്കെള്ള ആൾക്കാരെ ഭാര്യമാരൊന്നും അവരെ വീട്ടി ന്നുല്ല
ഉം
ഉം
പക്ഷെ ഇവട്ള്ളൊരൊക്കെ പഴഞ്ച് പഴഞ്ചൻ ആൾക്കാരാ
ഉം എത്ര പഴഞ്ചനായാലും പഴഞ്ചനാൾക്കാരായാലും ഏ ഇന്റെ അ അന്യത്തി ഇപ്പ അവള് ഭർത്താവു ഇപ്പ ഗൾഫിലള്ളത് അവള് ഒര
ഒരാഴ്ച ഭർത്താവിൻ്റെ വീട്ടി ഒരു മാസം ഞങ്ങളെ വീട്ടില് സ്‌കൂളിലാക്കാ ശിവടെ അതന്നെ ഇതിനെ കണ്ടാല ആൾക്കാര് ഓരോന്ന് ഇതാക്കിട്ട്ണ്ടല്ലോ
ഉം
ന്നൊക്കെതാക്കിട്ട്ള്ള കാരണേ ഏയ് നാത്തൂനും മൂത്തച്ച്യെ ളും ആ നാത്തൂനില്ല അയ്ന് വടെ അ കാരണം അവരെ ഭർത്താവ് അവർക്ക് ആ ഉം ചോയ്ക്കും അപ്പൊ മൻസ്സിലാവും
നിയമം മക്കൾക്ക് വെറെ നിയമം
ആ അതൊക്കെ അങ്ങൻ തന്നെ നടക്കൻ മോളെ ഇന്റെ മാപ്പിള വിളിച്ചീനി ങ്ങനെ സംസാരിക്കുമ്പോ അയ്ന് എന്തു വെഷ് മാണോ
ഉം
ഉം ആ അന്ന് പോയിട്ടാണോ ബനിക്ക് ഭയങ്കര മട്യാണ് ഏ പ്പനോക്ക്ണൊന്നുല്ല വയസായിട്ടില്ലല്ലോ കൊറ അത് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് വർഷം കൂടി കഴിയട്ടെ
ഇപ്പ എത്ര വയസായിപ്പൻക്ക്
ആ എനിക്ക് ഇരുവത്തിമൂന്ന്
ആ ഇരുപത്തി മൂന്ന് വയസ്സല്ലയിട്ടൊള്ളൂല്ലേ
ഉം
ഇനീം സമയ്ണ്ട്
ആ അതൊക്കെ ഒ വീടാവണേ കൊറേ നല്ലവീട് വാടകക്കാനിക്കണേ
ആ ഉം ട് വാ വീട് വേണോടി വീടില്ലാണ്ട് ന്ന്ട്ടൊന്നും ഒരുകാര്യല്ല
ആ അതെന്നെ പക്ഷേ ന്നാലും അല്ല പക്ഷെ അവംപർഞ്ഞ് വീടൊക്കയിട്ട് മതി കല്യാണം പ്പങ്ങനെ തന്നെ ചെയ്യൊള്ളു
ന്നമതി ഉം ചെലോർക്ക് ഇഷ്ട ണ്ടാവൂല വാടകക്ക് കൊടുക്കാനൊന്നും ഉം
താത്ത വിളിക്കലൊക്കല്ലോ താത്ത വിളിക്കറൊക്കണ്ട് കൊഴപ്പൊന്നുല്ല
ഉം
ആ പോയിട്ടു കോറ ആായി ഭഗവാാനെ പറ്റല്ലപ്പ കല്യാണം കഞ്ഞചേഷ വിീട്ടക്കും പോകാൻ പറ്റാനല്ലേ വണ്ടൊക്കെ എങ്ങനെയരുന്നു നമ്മള് ന വെള്ള ഇല്ലട ഫസക്ക തങ്ങ സിനിമക്ക് പോ സത്യം അ ഇീട്ടില്ല ഇനി എത്ര എത്രതാക്കിട്ടു ഇ ആ ജീവിതത്തി ഇനി പോകൻ പറ്റ പോകാൻ പറ്റൂലണെങ്കിൽ നന്നായിച്ച
എന്തിനതിന വ പുതിയ കല്യാണം കഴിച്ചില്ലേ നമ്മക്ക് നമ്മളെ വീട്ടിൽന്നാ മതി ആരാണോ
ത മ ഫർക്ക ത പറ
ഓ നിർത്തിയാ മതിയന്ന് ഈ പഠിപ്പ കഴഞ്ഞ കൻ കഴിച്ചച്ച് പോയാ മതിത്തൊക്കെ തോന്നും ശിക്ക ഇക്ക എന്താ അത
അ
ഉ ഉം പിന്നെ കല് പിന്നെ നമ്മ കല്യാണം കഴിക്കണ ഭർത്താകന്മാരു സ്വഭാവം പോലെരിക്കും ശരി ചല്ല മൂർ ശട്ട
സ്ഥല ചേർട്ടള ഫട്ട പക്ഷെ ഇന്റെ ഭർത്താവ് കൊഴപ്പൊന്നുമല്ലട്ടോ വത്ത പല്ലത്ത അപ്പ അപ്പപ്പണ ഒരുതായിുന്നയ ന നിക്കണ വീട് ആ വീട്ടിലുള്ളര് നല്ല സ്വഭാവവും അന്നാല അ
അല്ലെങ്ക പിന്നെ നമ്മൾ വേറെ വീട് വെച്ച് മാറുന്നു പിന്നെ നമ്മള് വേറെ വല്ല വീട് വെച്ച് മാറണം ഇനിയ ഒരു ഒരു മൂന് മാത്രമുള്ള മാത്രമുള്ള ആൾക്കാരുണ്ടാവൂല അവര് മ്മ വീ മാറ്റിട്ടക്ക കാര്യല്ല നമ്മള തെറ്റ് ചെയ്യല്ലേ രണ്ട മൂന്ന് മക്കളൊക്കെ ഒന്നല്ല കൊഴപ്പല്ലാം അങ്ങനെ സെപ്പറേറ്റ് മാറും
ആഓ ആ
ഉം പിന്നെ നല്ല വീടക്കെ ആണെന്നണ്ടങ്കിൽ മാറേണ്ട ഒര ആാവശ്യല്ല സൗകര്യ
വീട്ടിലെ സൗകര്യല്ല ഇങ്ങനെ നമുക്കരു സന്തോഷവും സമാധാനവും കിട്ടണ്ട വീട്ടില്
ആഹ സൗകര്യം വേണം എല്ലാം വേണം പിന്നെ മക്കള കായി
പരീക്ഷവിടോന്നല്ലവിടെ എന്താവിട അവര് പറയണെന്നല്ല ആട്ടതി ഭർത്താവാവ ർട്ടന്ന് ആ
അങ്ങ
എന്നത്തെൊടം നമ്മ നമ്മള് നമ്മള് കണ്ടക്കെ തന്നാണ് അതന്നെ
ഉം നമ്മള ഞമ്മക്ക് ആകെ ഒരു ലൈഫ പിന്നെ വേറെ കുഴപ്പൊന്നുമല്ല
ഉ ശരി ശ ശരിട്ടക്ക